ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേക്കുന്നാ പറയടാ എന്തൊകേയുണ്ട് വിശേഷങ്ങളൊക്കെ
മ് നല്ല വിശേഷം ചേച്ചി അവിടെയോ
ഇവിടെയും അതെ സുഖം പിന്നെ കോഴിക്കോട് എവിടെയാടാ ആഹ് കഴിച്ചു കൊല്ലത്ത് എവിടയാ
ഏഹ് തങ്കശ്ശേരിയില്ലേ
തങ്കശ്ശേരി കേട്ടിട്ടുണ്ട് ഞാന് ഇതുവരെ പോയിട്ടില്ല കേട്ടോ
ഉണ്ണീ ഏശു പള്ളി അങ്ങനെയൊക്കെ ആഹ് ഉം
ഈ അഷ്ടമുടിക്കായലേക്ക് അ വിടെയാണോ
അല്ല
കൊല്ലത്തിലെ ഏറ്റവും പ്രശസ്തമായ വാട്ടർ പ്രദേശമല്ലേ കൊല്ലം ബച്ചില അടുത്താ
ആഹ്
കൊല്ലം ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ
ആഹ് പോയിട്ടുണ്ട്
ആഹ് ആഹ് ഉം പിന്നെ
ചേച്ചി അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ
ആഹ് ഞാൻ കൊല്ലം ബീച്ചിൽ പോയിട്ടുണ്ട് അവിടെ ഭയങ്കര ആഴം ആയതുകൊണ്ട് അധികം ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല പരവൂർ ബീച്ചിലേക്കാണ് നമ്മൾ കൂടുതലും പോണേ
ആഹ് ആഹ ഹ്
അവിടെയൊക്കെ നല്ല പ്ലേസ് ആണ് പിന്നെ അതുപോലെ ഞാൻ ഇവിടെ നിലമേൽ ആണ് കേട്ടോ നമ്മുടെ ജടായുപ്പാറയൊക്കെ അടുത്തായിട്ട് വരും ചടയമംഗലം നിലമേൽ ആഹ് ഭാഗത്ത് അറിയാവോ ചടാ ജടായുപ്പാറയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിശില്പമുളള
ഇല്ല ചേച്ചി
അങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ, അതുപോലെ. തെന്മല നമ്മുടെ കൊല്ലത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഈ. ടൂറിസ്റ്റ് ബസ് ആണ്, അഷ്ടമുടിക്കായലും ആഹ് ജഡായി വെൽത്ത് സെന്ററും. തെന്മല
ആഹ് ആഹ് ഉം
പാലരുവി കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് അറബിക്കടലിന്റെ മനോഹര തീരമാണ്. പിന്നെ അപ്പൊ പോയിട്ടുണ്ടോ? കൊല്ലം ബീച്ചിൽ പോയിട്ടുണ്ടല്ലേ?
ആഹ് കൊല്ലം ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് ആഹ്.
ഉം പിന്നെ അപ്പം. സിനിമയെക്കെ കാണാൻ പോവൂലെ?
ഇടയ്ക്കൊക്കെ പോവും.
വാഴ കാണാൻ പോയോ, വാ ആണല്ലേ ഞാനും വാഴ കാണാൻ പോയിരുന്നില്ല. പക്ഷെ റിവ്യൂ ഒക്കെ പറയുന്നത് നല്ല സിനിമയാണെന്ന് പറയുന്നു, ആഹ് ഞാൻ പോയില്ല. റിവ്യൂ ഒക്കെ കണ്ടതേയുള്ളൂ.
ആഹ്
ഉം നല്ല സിനിമയാ എന്ന് പറയുന്ന കേട്ടെല്ലാരും.
ആഹ് അനിയൻ പറഞ്ഞു അനിയൻ പോയായിരുന്നു ഇപ്പൊ.
പോയല്ലേ
കേക്കാവോ ആഹ് അനിയൻ പോയി അങ്ങനെ അവനും പറഞ്ഞു കൊള്ളാം എന്നൊക്കാ.
ആഹ് ആഹ് അപ്പൊ ഞാനും എന്തായാലും കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു.
ഉം
ഉം കാണോന്ന് വിചാരിച്ചിരിക്കുന്നു ഉടനെ പോണോന്ന് വിചാരിക്കുന്നു സിനിമ കാണാനേ. പിന്നെ ലാസ്റ്റ് തീ തീയറ്ററിൽ പോയി കണ്ട് സിനിമ ഏതാ?
വിജയ്
ഏത്
മറ്റേ തുപ്പാക്കിയില്ലേ.
ആഹ് അതാണോ കണ്ടത് അവസാനമായിട്ട്, എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിന്ന് പോയി കണ്ടെന്ന് തോന്നുന്നല്ലോ. ഇങ്ങോട്ടും കൂടെ ഇങ്ങോട്ടും കൂടെ കൂടുതൽ സംസാരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട് സിനിമ കെ ജി എഫ് ആണെട്ടോ.
ഉം
ഉം കെ ജി എഫ് കണ്ടത്, തീയറ്ററിൽ പോയി കണ്ടത് പിന്നീട് സിനിമ കാണാൻ പോവാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ സിനിമകളൊക്കെ ദയങ്കര ഇഷ്ടാട്ടോ കാണാൻ.
ഉം
ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
എനിക്ക് തമിഴ് സിനിമ.
തമിഴ് സിനിമകളാണ് ഏറ്റവും ഇഷ്ടം, വിജയ് ഫാൻ ആണെന്ന് തോന്നുന്നു. ഫ് നമ്മുടെ ആഹ് എന്ത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകുവല്ലേ.
മുഖ്യമന്ത്രി ആയില്ലോ.
ആഹ് ആയി ഇന്ന് സ ഇന്നോ ഇന്നലേങ്ങാണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു
ആഹ് ഇന്നലേയിരുന്നു
ഉം ഉം അങ്ങനെ പേരെന്താ
സനൂജ ചേച്ചിടെയോ
സനൂജ എന്റെ ഷാഹിന
ആഹ്
പിള്ളാരൊക്കെ ഇതിലേക്കൂടെക്കെ നടപ്പിണ്ട്
എത്രപേരെണ്ട്
അവര് ഒരാള് ആഹ് എൽ കെ ജി ഒരാള് യു ഏഹ് ഒന്നാം ക്ലാസ് ഒരാള് എഹ് ഏഴാം ക്ലാസ്സ്
ആഹ്
ഉം എന്ന് ജോലിക്ക് പോന്നുണ്ടോ
ആഹ് പോന്നൊണ്ട്
ജോലി ഒണ്ടല്ലേ എവിടെയാ ജോലി ചെയ്യ്ന്നേ
ഞാൻ
ഉം ഉം എന്ത്
അത് കോൺവെന്റില് പിള്ളേരൊക്കെ നോക്കാനേ മഠത്തില് ഉം അഹ് അവിടെ നിന്നാ ജോലി
കല്ല്യാണോക്കെ കഴിഞ്ഞാണോ
ആഹ് കല്ല്യാണൊക്കെ കഴിഞ്ഞ് പിള്ളേരുണ്ട് എനിക്ക് രണ്ടുപേരുണ്ട്
ആഹ് രണ്ട് കുട്ടികളെണ്ടല്ലെ
ഉം
പിന്നെ അപ്പൊ അവനൊക്കെ അത്ര ഇത് ജോലിയൊക്കെ ഇങ്ങനെ ആയോണ്ട് പുറത്തോട്ടൊക്കെ പോകാൻ പാടായിരിക്കുവല്ലോ
അതേച്ചി ആണ് എവിടെയും ഇല്ല വീ ട്ടിലാ ലീവ് കിട്ടുമ്പോക്കെ വീട്ടിലോട്ട് വന്ന് നിക്കും പിന്നെയാമ്പം പിന്നീം അങ്ങോട്ട് പോവും കുട്ടികളെന്റെ കൂടെ തന്നെ
ഉം ഉം
ഉം
പിന്നെ പിന്നെ ലാസ്റ്റ് കറങ്ങാൻ പോയ എവിടെയാ
ലാസ്റ്റ് കറങ്ങാന് എങ്ങോട്ടും ഇല്ല വീട്ടിലാണ്
വീട്ടി തന്നെ
ഉം വിട്ടീ തന്നെ ഫുള്ളും എവിടേം ഇല്ല പിന്നെ ഇപ്പൊ ഞാന് ഒരെട ക്ക് ഫ്രണ്ടിന്റെ വീട്ടി പോയി ഹരിപ്പാടിള്ളെ
ഹരിപ്പാട് എങ്ങനെണ്ടായിരുന്നു യാത്രെക്കെ
ആഹ് കൊള്ളായിരുന്നു ഫസ്റ്റ്ത്തെ യാത്ര അതായിരുന്നു
ആഹ് ആണോ എങ്ങനെ പോയത്
ഉം ബസ്സിനാ പോയേ
ബസ്സി പോയി ആഹ് ആഹ്
ഉം അവളുടെ വീട്ടിൽ പോയി കായലൊക്കെ പോയി കുളിച്ച് അടിപൊളിയായിരുന്നു ആഹാ മറ്റേ കായല് ഇല്ലേ കല്ലൊക്കെ കിടക്കും
അയ്യോ ഹരിപ്പാട് ഹരിപ്പാ പ്പാടുള്ള എനിക്കങ്ങനെ അറിഞ്ഞൂട എനിക്ക് ആകെ കൊല്ലത്ത് അറിയാവുന്നത് പാലരുവി വാട്ടർ ഫാള് തെന്മല ജഡായു അഷ്ടമുടി കായല്
ആഹാ അതൊന്നും എനിക്കറിയത്തില്ല
ഉം പിന്നെ മൺറോത്തുരുത്ത്
ഉം
ശാസ്തങ്കോട്ട, ആര്യങ്കാവ്, മയ്യനാട് ഇതൊക്കെ യാത്രക്ക് പറ്റിയ നല്ല സ്ഥലങ്ങളാട്ടോ പോയി നോക്കണം ഞാനത് വളരെ കൊറച്ചു സ്ഥല ത്ത് മാത്രേ പറ്റോളൂ
ആഹ്
കൊല്ലം ബീ ച്ചിൽ പോയിട്ടുണ്ട്
നമ്മുടെ കൊല്ലം ജില്ലയില് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മള് പോയില്ലെങ്കി മോശംല്ലേ
എന്താ ച്ചി
യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ
ആഹാ എന്നിട്ട് എന്തേ പോയില്ല
ആരുംല്ല്യ ഒറ്റക്ക് ക്ക്‌ വേണ്ടേ പോവാനായിട്ട്
അത് ഒറ്റക്കാണെങ്കിലും അത് നല്ല ഇതായിട്ട് പോണെന്നേ ആരും കൂടെ നമ്മുടെ കൂടെ എന്നും ആരെങ്കിലേ കാണത്തില്ല എന്നെങ്കിലും അത് ശരിയാ
വെഷമിക്കാ
പിന്നെ ഇപ്പ ഞാനും ഒറ്റക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ട്ടോ ഒറ്റക്ക് വിടത്തില്ല അല്ലെ ഞാ എപ്പഴേ പോയേനെ എനിക്ക് ഭയങ്കര ഇഷ്ട്ട യാത്രകൾ ഇഷ്ട്ട പ്രത്യേകിച്ച് ഈ ബുള്ളറ്റിലേക്ക് ഇങ്ങനെ പോണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ആഗ്രഹം പക്ഷെ ബുള്ളറ്റില്ല പിന്നെ ഹലോ ഹലോ ഹലോ ഈ ഒരു ട്ടൈ